ഉം കണക്റ്റ് ആക്കിക്കോട്ടെ കേക്ക്ണ് ഇണ്ട്ട്ടാ ഒരു മിനിറ്റ് ഹെഡ്സെറ്റ് ഒന്ന് കണക്റ്റ് ആ ഏഹ്
ആഹ് ഓക്കെ
ഹലോ
ആഹ് കേൾക്ക്ന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് കേ
കേൾക്ക്ന്നില്ലേ?
ക്ക്ന്നില്ലേ? ചോറൊക്കെ തിന്നാ?
ആഹ് ചോറു കഴിച്ചു ഇപ്പ ഇങ്ങോട്ട് കേറിയള്ളൂ ഒന്ന് അതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കേറിയള്ളൂ ആരെങ്കിലൊക്കെ വിളിച്ചോണ്ട്
ആഹ് ആഹ് ഭക്ഷണം കഴിച്ചോ ഉം
ആഹ് മഴയണ്ടോ?
എന്തക്കെ ഫുഡ്‌ മഴ ആഹ് ആഹ് ഇപ്പ വൈകിട്ട് ഇണ്ടായിരുന്നു
ആഹ് ഇന്ന് കടലേം കൊണ്ട് ഞാനൊരു ഉപ്പേരി ഇണ്ടാക്കി
ആഹ്
അവിടെ എന്തായിരുന്നു കറി?
ഇവിടെന്ന് ചിക്കൻ കറി ആയ്ന്നു മീനൊന്നും കിട്ടീറ്റില്ല ഇന്ന് അഹ് വ്അ രണ്ടീസായി മീൻ കിട്ടിറ്റ്.
ആഹ് മീനൊക്കെള്ള സ്ഥലാലെ മീനൊക്കെ കിട്ടുന്ന സ്ഥലാലെ. ഞങ്ങക്ക് പിന്നെവ്ടെ മീനൊന്നും കിട്ടത്തില്ല അതോണ്ട് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസൊക്കെ മീൻ വരത്തൊള്ളൂ. ഇല്ലങ്കിപ്പിന്നെ മാർക്കറ്റിപ്പോയി മേടിക്കണം അപ്പൊ പിന്നെ മീനൊന്നും കിട്ടാതില്ല. ഹലോ.
എല്ലാം കഴിക്കുലെ ഫിഷ്..
ആഹ് മീനൊക്കെ കഴിക്കും നമുക്ക്‌പ്പം പൊഴമീനൊക്കെവിടെ കിട്ടാത്തൊള്ളൂ മറ്റേ മീൻ കടൽമീനൊന്നും കിട്ടത്തില്ല. കടൽമീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങോട്ട് പോയി മേടിക്കണം മാർക്കറ്റ്പോയി മേടിക്കണം പോയാലും അത് നല്ല നല്ലമീനൊന്നും അല്ലായിര്ക്കും ട്ടൊ. അഹ് പഴകിയ മീനൊക്കെര്ക്കും അതോണ്ട് തന്നെ അങ്ങനെ മീനങ്ങനെ മേടിക്കാറില്ല. പിന്ന അജ്നാമോട്ടയോക്കെയിട്ട് വെച്ച മീനൊക്കെയായിരിക്കും. അതോണ്ട് പിന്നാങ്ങനെ മീനൊന്നും ങ്ങനെ അധികമായിട്ട് മേടിക്കാറില പൊഴമീനൊക്കെ കിട്ടുമ്പോ നല്ലതൊക്ക കിട്ടുമ്പോ വേടിക്കും.
അമ്മീനത്ര ആ ട്ടെഷ്റ്റത്രെഷ്ട്ടാ..
ആ പൊഴമീൻ വല്യട്ടെസ്റ്റില്ലാട്ടോ മറ്റേനവെച്ച് നോക്കുമ്പോ. പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല്യ നമ്മള് ആരോഗ്യം നോക്കാനല്ലോ മറ്റേന്തായാലും ഈ അമോണിയാ ഹ് അ സാമ്പാവങ്ങളൊക്കെ ഇട്ടിട്ട് വരുമ്പോ. ഉം
ഇവടെ പിന്നെ കടൽന്റ അആ അട് ത്തയ്തോണ്ട് മീനുണ്ടാകും പക്ഷെ. നമ്മക്കങ്ങനെ കുട്ടികൾക്കൊന്നും കൊടക്കാൻ പറ്റൂല ചെറിചെറിയെ മീനാളാകും. കറി വെച്ചാ നല്ലടെസ്റ്റ പിന്നെ ങ്ങനെ വല്യമീനൊന്നും കിട്ടത്തില്ല.
അഹാ അപ്പംനമ്മളെങ്ങനെയാ അവടെപ്പോയി മെഡിക്ക്യോ അതോ എങ്ങനെയാ വണ്ടീൽകൊണ്ടുപോ..
ആ കൊണ്ട് കൊണ്ട് വരും കൊണ്ട് വരും ആഹ് സ്കൂറ്ററും സൈകളൊക്കൈറ്റ് വരും. അ അ അത് എല്ലാത്തരുംണ്ട് ഐസ്‌ടട്ടാ.. ഹേ പൈസൊക്കെണ്ട് പൈസത്യാവശ്യണ്ട് ഐസ് ഐസിടാത്തീൻ പൈസ കൂടുതലെ ന്നേണ്. പക്ഷേ ആഹ് ആഹ് അത് ഐസിട്ടമീൻ. കൊർച് കൊറവ്.
ഒക്കെ ഐസ്‌ട്ടമീനുന്നുവെച്ച പഴകിയ മീനായിരിക്കും ലെ.
ഒരീസൊക്കെ പഴക്കണ്ടാകും.
ഒരു ദിവസത്തെയോ ആ നമുക്ക് ഒര് ദിവസന്നല്ലാര്ക്കും അവടുന്ന് ഇവിടംവരെ എത്തുമ്പയെ ഇതെന്തയാലും ഒര് അഞ്ചാറ് ദിവസേടുക്കും.
ആഹ് ആഹ് ഇത് ഞങ്ങള്വ്ട്ത്യ. പ്പം വടെ ചെമ്മീനൊക്കെ കൊണ്ടരുമ്പോ ചെമ്മീന് ആ കൊട്ടെലിങ്ങ്നെ നടക്ക. അത്രയും ഫ്രഷായിരിക്കും ഞണ്ട് ഒക്കത്തിനും ജീവനുണ്ടാകും.
പക്ഷെ അതൊക്കെ കിട്ടാൻ ഒര് നല്ല ഭാഗ്യം വേണംലെ ൻക് തോന്നണേ. പക്ഷെ നമുക്ക് ത അല്ലെ.
ഞാനും വടെ. ഞങ്ങളുടെ വീട്ടിലൊന്നും ങ്ങനെ അടുപ്പിക്ക് പ്പം വേറൊര് ട്ടെസ്റ്റാണൈന് ഞമ്മള് കൂട്ടുന്നകറിക്കും നല്ല ട്ടെസ്റ്റാണ്.
എനിക്ക് ഇതൊക്കെപറയുമ്പോ ഭയങ്കര അതെ എനിക്ക് ഇതൊക്കെ പറയുമ്പോ ഭയങ്കര അത്ഭുതംക്കെ ആയിട്ടാ തോന്നുന്നേ. ഹ് അവിടെ പിടിച്ച് അപ്പതന്നെ കൊണ്ട്തരുന്ന പോലെ ല്ലേ. ക്ഷേ നമുക്ക് പിടിക്കാൻ പറ്റോ നമുക്കങ്ങനെ കടലിലൊക്കെ അങ്ങനെ പോകാൻ പറ്റോ.
ആഹ് അവിടെപ്പോയി പിടിക്കുന്നവരുണ്ട്.
അങ്ങനെ പിടിക്കാൻ പറ്റും.
ആ അ പിടിക്കാൻ പറ്റും അതിനൊന്നും കൊയ്പോന്നൂല്യ പിന്നെ അവ്ടെ. താണ് രാവിലെ. ഈ ബോട്ടൊക്കെ വന്ന് എറങ്ങണ സമയത്ത് നെലത് നെല്ത് വീണെടുക്കൊല്ലോ. അതൊക്കെ ആൾകാര് നുള്ളിപ്പർകി കൊണ്ടരും അതന്നെ അത്യാവശ്യം മീണ്ടാകും.
അത് ഭയങ്കര നല്ലതല്ലേ എന്ത് രസ അയ്യോ നമ്മൾ എവിടെ അഞ്ഞൂറ് അറുന്നൂറക്കെ കൊടുക്കുന്ന ചുമ്മാ പോയി പെറുക്കിയെടുക്കുന്നു അയ്യോ അയ്യോ
വർക്കറ അതെ ഒ വലയ ഒക്കെ ഇതാക്കുമ്പോഴേ ആ വലന്നൊക്കെ വീണൊക്കെ മീനെ ആൾക്കാർ മുൻപക്കുള്ളു ആഹ് അതെന്നെ അത്യാവശ്യം നന്നണ്ടണ്ടാവും
നീ ഉണക്കുന്നീനൊക്കെയോ എങ്ങനെയ ഉണ്ടാക്കുന്ന അവര് അത് നല്ല വൃത്തിയിലൊക്കെയണ ഉണ്ടാക്കും ഉണക്ക
ആഹ് വല്ല്യ കൊഴപ്പില്ല ആ എന്നാലും ചെലോടത്തെ ഷെഡ് കട്ടീട്ട് ഉള്ള് ഒക്കെ കൂട്ടിട്ടിടാനെ ഇണ്ടാക്കണ്ട് അവ ഒരു സമയ ത്ത് അവര് വെയിലുള്ള സമയത്ത് മാത്രം തുറന്ന് ഇടാൻ പറ്റുന്ന ഒരു സംവിധാനത്തി അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ആമ്പോ പിന്നെ നമ്മക്ക് പിന്നെ ചെലോടത്ത് നമുക്ക്ത് വാങ്ങാൻ തോന്നൂല ആ വാക്ക ഉള്ള നായ്ക്കളും എല്ലാം ഉണ്ടാവും
ആഹ് ചില ഇതൊക്കെ കാണുമ്പോ ഫോട്ടോ ഒക്കെ കാണുമ്പൊ എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ചെമ്മീനങ്ങനെ മേടിക്കാറുന്നില്ലട്ടോ
അതെ അതെ ആ ഇവിടെ അങ്ങനെ ഉണക്ക മീൻ ആഹ ഇവിടെ അങ്ങനെ ഇവിടെ ആരും ആരും ഒണക്ക മീൻ കൂട്ടലില്ല പ്രഷറിന്റെ പ്രശ്നം ഇല്ലൊണ്ട് ഞാൻ പിന്നെ പൊതുവേ ഒണക്ക മീൻ കൂട്ടലില്ല ഇന്കി ഇഷ്ടല്ല ആ ഉപ്പിന്റ രസം ഇന്കി അത്ര ഇഷ്ടല്ല കറി വെച്ചാ പിന്നിം ഇങ്ങനേം കൂട്ടും കറി അത്ര ഉള്ളു
പിന്നെ ഉണക്കമീ മേടിക്കണ്ട ആവശ്യം ഇല്ലല്ലേ
അതെ അത് ശെരിയാണ്
ഉം നമുക്ക് പിന്നെ അങ്ങനെ കിട്ടാത്തൊണ്ട് അപ്പൊ അവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണോ
വലിയ കുഴപ്പല്ല ഇപ്പൊക്കന്നാ വെല കൂടിക്ക്ണ്
ആഹാ കൃഷിയൊക്കെ ഉണ്ടോ അടുക്കള കൃഷിയൊക്കെ ഉണ്ടോ
ആ ഇവിടെ ഇപ്പൊ മുരിങ്ങല് കൊറച്ച് അഞ്ചാറ് വരണ്ട് ആഹ കായുംണ്ട് പിന്നെ മുളക് ചീര അങ്ങനെ നമ്മളെ വേപ്പില അങ്ങനെയൊക്കെ തന്നൊള്ളൂ കുറച്ച് സ്ഥലൊള്ളു അത് പിന്നെ അധികം പിന്നെ ഞാന് മുറ്റത്ത് ഇങ്ങനെ പഴങ്ങളൊക്കെ ഫ്രൂട്ട്സാളൊക്കെ കുറച്ച് ഇണ്ട് മരങ്ങള
ആണോ എങ്ങനത്തെ എന്താ പേരക്കൊക്കെയാ എങ്ങനെയാ പ എന്താ
ആ ഒന്ന് ആത്തച്ചക്ക ഉണ്ടെങ്കില ഒരു റോസ് ചാമ്പക്ക ഇണ്ടല്ലോ ഒരു കുരു ഇല്ലാത്ത ഉള്ളില് കുരു ഇല്ലാത്തൊരയിറ്റം അതെ ആഹ ആഹ അതെ പിന്നെ എന്താ എന്താണ് പറയാ റംബൂട്ടാൻ
ഓഹ്
തന്നിട്ടുണ്ട്
ആണോ ഓ അത് കള എന്തായാലും വീട്ടിലിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്നല്ലേ നല്ല കാര്യല്ലേ നമ്മടെ വീട്ടിലെ
മരങ്ങളും ഇല്ലല്ലോ അതികം മരങ്ങള് എന്താവോ ഇവിടെ ഈ സ ഇവിടെ ഈ സ്ഥലത്ത് ഭയങ്കര
മണലാണോ ഉള്ളത് അതോ മണ്ണാണോ എങ്ങനെയാ മണല് കലർന്ന മണ്ണ് പോലെയിരിക്കും അല്ലേ ആ
ആഹ ആ
അപ്പൊ അതെങ്ങനെയാ അപ്പ നട്ടിന്റെ വല്ലതൊക്കെ പിടിക്കൊയൊക്കെ ചെയ്യുവോ
കൊഴപ്പ് ഇല്ല്യ ചെലത് പോവും ചെലത് അടീക്ക് ഇണ്ടാവും മണ്ണ്ണ്ടാവും
കാല് ചവിട്ടുമ്പോ കാല് ചവിട്ടുമ്പോ ഇങ്ങനെ മണലിങ്ങനെ പോവും മണലാവും
ആ ആ കാല് ചട്ട് മണൽ തന്ന ആ ചൂട് വെയിലത്തൊന്നും ഇറങ്ങാൻ പറ്റൂല നല്ല ചൂടാ മണല്
അതൊരു ഭയങ്കര ഇതല്ലേ
ആഹ് ചെരുപ്പിടാതെ ഇറങ്ങാൻ പറ്റൂല
ബീച്ചിലൊക്കെ പോന്ന ബീച്ചിലൊക്കെ പോന്നോലെല്ലെ
ആഹ് അതെ ആഹ്
ആഹ് അതെനിക്ക് വല്യയ ഇഷ്ട്ടൊന്നല്ല എനിക്ക് പിന്നെ മണ്ണൊക്കെ മണ്ണാണ് ഇഷ്ടം മണല് ഷ്
ആഹ് അതന്റെ ഇന്റെ വീട്ട്ലാരോക്കെ ആഹ് ചളിയല്ല ചോന്ന മണ്ണ മഴപെയ്ത ഉം ചളി ഇവടെ പിന്നെ മഴേയ്താതന്നെ ചളിണ്ടാവൂ മണലായതോണ്ട് വെള്ള അങ്ങനെ ആഎറങ്ങി പോവല്ലോ
വെള്ള ഇങ്ങനെ അറങ്ങിപ്പോവുല്ലേ ആഹ്
ആഹ് അപപിന്നെ ന്ത്ട്ടാ പിന്നന്താന്നാ അകത്തും ഫുള്ളും മണ്ണാവു രണ്ട്നേരം അട്ച്ചോരാണ്ടാവു അത്യാവശ്യത്തിന് ഫുൾ ഫുൾ ഫോണാ
ആത് ശരിയാ പെട്ടെന്ന് കേറി ചവ്ട്ടുമ്പേ നെല്ല മണ്ണും കൂടി ആഹ് അക ത്തേക്ക് വരോല്ലേ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഉം
ഉം ആഹ് പക്ഷെ അധികം ചളിണ്ടാകുല അകത്ത് മണലാണെങ്കിലും മണൽമെ ചളി നിക്കൂല അധികം
അപ്പൊ മുറ്റൊക്കെ ഡൈലി അടിച്ച് വാരോ ദിവസം അടിച്ച് വാരോ
മുറ്റന്നുല്യ ആഹ് ന്നവല്യരു പുളി മരം തന്നെണ്ട് മുറ്റത്ത് അത് വെട്ടാൻ കൊട്ത്തതേന്ന് ലൈൻ കമ്പിള്ള കാര്ണം അവര് വെട്ടാനി അപ്പൊ അതിപ്പന്ന് പ്പവീഴ ഫുള്ളും പുവ്വാണ് ഒരു ന്നമൂന്നാല് നാല് ബക്കറ്റ ക്കണ്ടാവും രാവ് ലെ വാരാ അട്ച്ചോരാൻ അത്രയേൺ ച്ചാമ്പോത്തി ആഹ് അതാണ്പ്പോ മഴവെട്ട്യാല്ള്ള തണല് പോവുച്ചിട്ടിങ്ങനെ വെട്ടാത നിർത്തിക്യ പക്ഷെ അതോണ്ട് പിന്നെ നിർതില്ല്യ കാര്യല്ല ഒന്നെങ്കി ഫുള്ള് എല ഒഴിപ്പോ അല്ലെങ്കി ഫുള്ളും പൂവൊഴിപ്പോ എന്തെങ്കിലൊക്കെ ണ്ടാവൊല്ലോ
അയ്യോ അത് ഭയങ്കര ഇതാ ഇന്ന് രാവിലെല്ലേ അയ്ങ്കര പണിയല്ലായി അയ്യോ അത് ഈ മണലില് കെടന്നടിക്കേണ്ട വരും അല്ലെ മണ്ണാണെങ്കി പിന്നെയുണ്ട്
ശരിയാണ് ഞങ്ങള് അത് പീകൂടുതലും ചളി പിന്നെ അത് മാത്രല്ല ഇത് മണല്ന്ന്ട്ക്കാം നല്ല പണിയ അപ്പ ഞങ്ങള് വല്യയര് അരിപ്പണ്ട് ഐലിട്ട്ട്ട് ആഹ് പൂ മാത്രം ഇങ്ങനെട്ത്തിട്ട് കളയും അതിനൊരണ്ടാളയ്മതന്നെ നി ങ്ങ്യേണോങ്ങേ ആറുമണിക്ക് എർങ്ങ്യാ ഒര് ഏഴ്ര എട്ട് മണിയാകും ഒത്തുകേ അതോണ്ടൻ മഴ പെയ്യുമ്പോ പിന്നെ മഴപെയ്യുമ്പോ പിന്നെ വല്ല്യ കൊഴപ്പല്യാ മേലെതന്നെ കട് ജസ്റ്റ് ഇങ്ങനെ മേലന്ന്ങ്ങനെ ആകമ്പി പോൽത്ത ചൂലൊണ്ട്ങ്ങനെ അടിച്ച് കോരിട്ത്താ
ആഹാ അങ്ങനെയല്ലേ
വേന വേനൽക്കാൽത്തൊക്കവ്ട്ന്നാ മണലും തര്യായ്പോം പൊടി പഴഞ്ഞിട്ടും ശര്യാണ് മുറ്റതന്നെ കൊറെ ടൈം വക്കണം
ഫോ ഫോ ഫോ ഓരോ ഓരോ അവസ്ഥകളല്ലേ
ഇര്ന്നഞാനിന്റെ ഹസ്ബൻറ്റിനോട് പറയും ഇങ്ങള് കട്ടന്താ കട്ട പതിച്ചോന്ന് പറയുംന്നോട് ആപിന്നെ അജബ അടിച്ചാ ആഹ് അതിമ്മേ അടിച്ചമത്യല്ലാ അപ്പോ പിന്നെ ഇട്മ്പ നോക്കണെലോ മണൽന്റെ വെലേ കട്ട പതിക്കാൻറ്റാ
ആഹ് അങ്ങനെ മതിക്കാൻ പറ്റോ ആഹ് ആഹ്
ഒരു വർഷേറ്റാ പറയേണ് ഇപ്പബടെ അയൽവാസികത പടിപ്പ് ഫുള്ളും മണലും കോരി ട്ത്തിട്ടടീത്തെ മണ്ണ് വരെ കോരിട്ത്ത് എവിടെണോ ഒറപ്പു ഭാഗം വര്ന് അത് വരെ മണ്ണ് അവരെട്ത്ത് ഒരുപാട് മണ്ണെട്ത്ത് ഏട്ടം പിന്നെ ന്ന്ട്ടാണ് പിന്നെ അത്രയും പിന്നെ അത്രയും ഉയരത്തിൽ ബേബി പിന്നെ അങ്ങനത്തെക്കെ പ്രശ്നം ഉണ്ട് ആഹ് നല്ല
എനിക്ക് സത്യം പറഞ്ഞിട്ട് ഈ ഒരു ഇതില് വന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ ഒന്നും ഇതാവുല്ലല്ലേ ആഹ് മീൻസ് അവിടെ റെഡി ആവുലായിരിക്കും അങ്ങനെയായിരിക്കുല്ലേ ബീച്ചിന്റെ ഒരു പക്ഷെ നമുക്കൊക്കെ ബീച്ച് കാണാനേ രസം ഉണ്ടാവുള്ള് അവിടെ ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കു അല്ലേ
പാടാണ് അത് ശരി അത് ഇപ്പ ഞങ്ങക്ക അത്ര തന്നെ അങ്ങട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ച്കൂടിണ്ട് ഒരു നാലഞ്ച്കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞ ഫുള്ള് ഉപ്പാണ്
പോ അപ്പൊ നമ്മളെങ്ങനെയാ അവിടെങ്ങനെയാ അവിടെക്കിണറ് എങ്ങനെയാ
വെള്ളം കൊണ്ട കുടിവെള്ളം കൊണ്ട് പോകും
ആണോ
ഇത് പിന്നെ അലക്കാനും ആഹ് പക്ഷെ അത് കുടിവെള്ളം ഒന്നും പറ്റൂലല്ലോ അതു കോരും
ആഹ് ആഹ് ആഹ് വെള്ളൊക്കെ ഭയങ്കര അത്യാവശ്യം വേണ്ട ഒരു സാധനം
വെള്ളം വെള്ളം കിണറ്റിലൊക്കെ ഇഷ്ടം പോല ഉണ്ടാവും ഏത് കാലത്തും പക്ഷേ വീട്ട് ഉപയോഗിക്കാൻ
അതെ ശരി എന്നാല്
ആഹ് ശരി
ഉം